ഹലോ
ആ
ആ ഇപ്പൊ ക്ലിയറായി
ആഹ് കേക്ക്ണ്ട്
കേക്കണിണ്ട് ഉം എന്താ പരിപാടി
പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്
ഉം ഫുഡ്‌ കഴിച്ചോ?
ഇല്ല ഇല്ല ഇന്ന ത്ത് സോഫ്റ്റ്‌വെയർ കാലഘട്ടത്തില് ഓരോരോ അവേലിബിളി ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എന്താണ് ഓരോ സൈറ്റ് ഇപ്പൊ ഫുള്ള് സൈറ്റ് വഴി, അതുപോലെ ഓരോരോ ലിങ്ക് വഴി എല്ലാതും ഒരു റിസൾട്ട് അറിയാണെ എങ്കിൽ അതുപോലെ നമുക്ക് വേണ്ട ഒരു കാര്യം ചെ റ്റിയാണെകിൽ പ്പില്ല് കാരണഗില് എല്ലാതും ഒരു സൈറ്റ് ത്രൂ ആണ് ഒക്കെ ചെയ്യണത്
അതെ സൈറ്റ് ഞമ്മക് ഒരു തരത്തില് അത് നല്ലതാണ് സൈറ്റ് പക്ഷെ നമ്മളൊരു ഒരു എക്സാം എഴുതി കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരാനാണെങ്കിൽ ഒരു ഒരുപാട് കുട്ടികളായിരിക്കും അത് എഴുതിട്ടുണ്ടാവ അത് ഒരു ടൈമില് ഞമ്മ ക്ക് റിസൾട്ട് വരുമ്പോ കുറേ കുട്ടികള് നോക്കണ്ടതായിട്ടുണ്ടാവും അപ്പൊ ഒന്നിച്ചൊരു ടൈമില് നോക്കുമ്പോ അതാകെ എററാകാണ് സൈറ്റ്
ഉം
അതെ ഞമ്മക്ക് അതിന്റതായിട്ടുള്ള പ്രയാസം നല്ലോണം അനുഭവിക്കും ണ്ട് അതിനെന്തെങ്കിലൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട് ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ സൈറ്റൊക്കൊന്ന് ഉം
അതെ ഒരുപാട് എററ് വെരാണ് ഇപ്പൊ ഒരു വല്ല ബോഡ ക്സാം ന്നൊക്കെ പറേണത് ഫുള്ളായിട്ട് ഒരു ജില്ല ഒരു സ്റ്റേറ്റ് ബേസീതിട്ടങ് വിട്ട് കൊട്ക്കായിരിക്കും. അപ്പൊ ഒരുപാട് കുട്ടി ക എത്ര കുട്ടികള് നോക്ക്ണ്ടാവും അപ്പൊ ശ ശരി നല്ല അറിവ്‌ വരും പഠി പെട്ടെന്ന് കിട്ടിക്കോളണംന്നില്ല. അതെറ്റൊരു ഡിമെറിറ്റാണ്. റയ്റ്റിന്റെ കേസില്
അതെ അപ്പൊ ഒരു കുട്ടി എങ്ങനെണെങ്കിലും മാസങ്ങളുടെ പ്രയത്നാണ് ഒരു എക്സാം. മാസങ്ങൾ ആ ആ കുട്ടി ആ കുട്ടി കുട്ട്യേളെ മാതാപിതാക്കളും എല്ലാവരുംഅടുത്ത സ്കൂളത്തെ ടീച്ചേഴ്സ് എല്ലാവരും എട്ക്ക്ണൊരു ഒരു ഒരു പ്രവർ ത്തനത്തിന്റെ ഫലമായിട്ടാണ് ആ റിസൾട്ട് ഓലെ മുന്നില് വര്യാ അപ്പൊ അത് ഇട്ക് അത് നോ- ക്കണ സമയത്ത് അത് പെട്ടെന്ന് വന്നില്ല എററായി നിക്കുമ്പോ ആ ഒരു ആ ഒര് നോക്കണ വ്യക്തികളുടെ ടെൻഷന് വയങ്കരം ടെൻഷനാണ് അതിനെന്തിനാ ആ അഭിപ്രായെങ്ങനാ നമ്മള റിസൾട്ട് വരുമ്പൊളും താവുമ്പോളൊക്കൊരു മൊത്തത്തില് ഒരു സ് സ്റ്റേറ്റിന് മൊത്തം ഒരു സൈറ്റില്ണ്ടിടാതെ
ആ
ഒരു സബ്ജില്ലാ തലത്തിലോ അങ്ങനെക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ന്നാ കുട്ടികൾക്ക് കൊറേ ടെൻഷൻ കൊറയും ആഹ് ഒരു ഒരുപാട് സബ് ജില്ല കൂടുമ്പോള ആഹ്
ച്ച് സ്കൂള് അതില് ക്രമീകരിച്ചിട്ട്ള്ള കുട്ട്യാള് അങ്ങനെക്കെ ഓരോരോ ടീമാകും അപ്പ പെട്ടന്ന പെട്ടന്ന്ക്യാ ച്ച്യാൻ പറ്റും എല്ലാർക്കും ഒരുപോലെ ച്ചഅതിന് അവരെന്തെലൊക്കെ ഒരു ഡിമെറിറ്റ് കണ്ടിട്ട്ണ്ടാവും
ഊം പിന്നെ പണ്ട ത്ത് പണ്ടത്തെ കാലത്തെ പോലെ റിസൾട്ട് വര്ആണെങ്കിൽ അത് അതിലും വലിയ പ്രയാസാണ്
ആ അപ്പൊ ഇത് എത്രയോ മെച്ചാണ് ടൈം എടുത്താലും നമുക്ക് എങ്ങിട്ടും പോകണ്ട ആരെയും ആശ്രയിക്കേണ്ട ആശ്രയിക്കേണ്ട ആവശ്യം ല്ല പെട്ടെന്ന് കിട്ടും
ഉപിന്നെ ഇ പണ്ടത്തെമാരെല്ല ഇപ്പൊ കൊറേ നെ നെറ്റൊക്ക നല്ല സ്പീഡായിട്ടള്ളൊതൊക്കെ വരല് തൊടങ്ങിട്ടുണ്ട് അപ്പൊ കുറേ പ്രശ്നങ്ങളൊക്കെ അയില് ശരിയാവണുണ്ട് എങ്കിലും ഈ എക്സാം റിസൾ വരുന്ന സമയത്ത് നല്ല പ്രയാസണ്ട്
അതും സിസ്റ്റ്ക്കെ ഒള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ പെട്ടന്ന് കിട്ടും പെട്ടന്ന് അപ്‌ലോഡ് ആകും അത് നമ്മളെ നെറ്റ് റേഞ്ചിനനുസരിച്ചിട്ടുള്ളിരിക്ക അതിപ്പെന്നാലും നല്ല റേഞ്ച് പ്പം നല്ല നെറ്റൊക്കെ അവൈലബിലിറ്റി ആണ് ഫൈവ് ജി എര വന്നു
അതെ അത് നെറ്റിലൊക്കെ നോക്കാണെങ്കില് എല്ലാ വീട്ടിലും ഇപ്പോ ഉണ്ടായിക്കോളന്നില്ല സൗകര്യങ്ങള് അപ്പോ അങ്ങനെ റിസൾട്ട് വരുമ്പളും ഇതാവുമ്പളും കമ്പ്യൂട്ടർ ഇപ്പല്ലാത്ത ഒക്കെ ഈ ഫോണിലാണ് പിന്നെ ഇസ് തക്കൊ വാ പ്പൊ ഇതൊക്കെ വന്നത് കാരണം ഒരുപാട് ഒരുപാട് അവസരങ്ങളും വന്നിട്ടുണ്ട് ഈ റിസൾട്ട് അറിയാനുള്ള സൈറ്റും കാര്യങ്ങളും വെ
അതെ അതെ വെബ്സൈറ്റ് ഒരാ ഒരാളൊരു വെബ്സൈറ്റ് ക്രിയേ ഇത് അതിന്റെ ബെനിഫിറ്റ് ആൾക്ക് ഉണ്ടാ സൈറ്റ് ആരൊക്കെ യൂസ് ചെയ്യണു അവര് അതിൽ നിന്നു ക്ക് ഒരു ബെനിഫിറ്റാ ഉണ്ടാക്കിയ ആൾ ക്ക് ണ്ട് ഡേറ്റ ക്രിയേറ്റർ ഉണ്ടതിന്റെ ഒരു ബെനിഫിറ്റ് പറ ണത് ക്ഷെ റിസൾട്ടിന്റെ കേസില് അല്ലാത്ത നമ്മളെന്തേലും ഒരു അപേക്ഷിക്കയോ ആപ്ലിക്കേഷൻ ഫോം അപേക്ഷിക്കേ അങ്ങനത്തെ കേസില് വരിയാണെന്നുണ്ടെങ്കിൽ ചെല ടൈമില് നെറ്റ് വർക്ക് ഇഷ്യു വരുമ്പോ അത് നല്ല ഹ് മനുഷ്യരെ നല്ല ലാഗടിപ്പിക്കണ ഒരു കാര്യാണ് അപ്പൊ ആ അതുപോലൊരു ക്ലോത്ത് അതുപോലെ ഡ്രസ്സിങ്ങിന്റെ കേസിലാണെന്നുണ്ടെങ്കില് ഇപ്പോ ഡയറക്റ്റ് അല്ലാതെ ഡയറക് റ്റ് പേഴ്സൺസിനെ കോൺടാക്ട് ചെയ്യാതെ തന്നെ വെബ്സൈറ്റ് പേ പറയും ഓരോ ആൾക്കാര് അവർക്കെന്താ വേണ്ടത് എന്ന്ള്ളത് പേജിലന്നെ നോക്കിട്ട് ഓട്ടോമാറ്റിക്കലി കൺഫോം ഓർഡർ കൺഫോം ചെയ്യണ സിസ്റ്റം വന്നിട്ടുണ്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താ മതി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താ മ അല്ലെനെ ഒര് എന്താണ് ഒര് കസ്റ്റമറിന് വേണ്ടത് അതൊരു മറ്റൊരാളെ അതായ ഇത് ഒരു ജോലിക്ക് നിക്കാൻ ഇപ്പോ ഒരു ഷോറൂമിൽ ചെല്ലുകാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പറഞ്ഞു തരാനും എടുത്തു തരാനും ഒരാളു കാണും അതുപോലെ പിന്നെ ഓൺലൈനിൽ വന്നത് പറയണ ത് നമ്മള് കോൺടാക്ട് ചെയ്യാൻ ഒരാള് വേണ വെരും ഒരു ഹ് എന്താ പറയാ ഒരു പാർട്ണറ് വേണ്ടി വരും അത് ഇങ്ങനെ പറഞ്ഞു തരാനും സൈസ് അവൈലബിൾ ആണ് അങ്ങനെയാണ് ഇങ്ങനെ പക്ഷെ നമ്മള് ഒരു വെബ്സൈറ്റ് ക്രിയേ ആണെന്നുണ്ടെങ്കില് അതിന്റെ ഒന്നും ആവശ്യവില്ല സൈറ്റിൽ തന്നെ നമ്മളെല്ലാതും കൊടുത്തിട്ടുണ്ടാവും അവയിലബിലിറ്റി ഒരു ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എത്ര കളർ അവൈലബിൾ ആണ് അതുപോലെ ഏതൊക്കെ സൈസ് അവൈലബിൾ ആണ് അതൊ അതിൽതന്നെ കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ ബെനിഫിറ്റും ഉണ്ട് വെബ്സൈ ഉണ്ട് നമ്മക്ക് വേണ്ട കാര്യങ്ങൾ ചൂസ്
ഉം ഉം നമുക്ക് ഇപ്പൊ ഒരു ജോലി അന്വേഷി ആക്കണങ്കിലും അതിനും എല്ലാം അത് സൗകര്യപ്പെടുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ റേറ്റ് നമ്മുക്കറിയണെങ്കിൽ നമ്മ പുറത്തൊന്നും പോവാ തന്നെ നമ്മൾ വീട്ടിലിരുന്നോണ്ട് അതിന്റെ പ്രൈസ് വെല വിലപിടിപ്പുള്ള എന്ത് വസ്തുവാണെങ്കിലും ഞമ്മക്കയിന്റെരു പ്രൈസ് ഞമ്മള് മാർ മാർക്കറ്റ് പ്രൈസ് അ റിയാൻ കഴിയ്ണണ്ട്
ടൈമ് കൺസ്യൂമിയ
മ് മ്
നമ്മക്ക് പുറത്ത് പോയി ചെലവയിക്കേണ്ട ആവശ്യം ഇല്ല ട്രാവലിങ്ങ് ടൈമ് വേണ്ട വീട്ടിലിരുന്നിട്ടെന്നെ നമ്മള് ശ് ത്തിൽ മ്മക്ക് എന്താണോ വേണ്ടത് ന്നുള്ളത് ആ ഇതിപ്പോനി ഡ്രസ്സിങ്ങില് അങ്ങനെ ആക്സസറീസ് കാര്യങ്ങളിലല്ല ഫുഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും അത് പൂവല്ലേ നമുക്ക് വേണ്ട വീട്ടിക്കുള്ള സാധന ആ സാധനങ്ങളാണെന്ന്ണ്ടെങ്കിലും പറ്റ് പച്ചക്കറികളാണെന്ന്ണ്ടെങ്കിലും എല്ലാം അവൈലബിൾ ആണ് സൈറ്റിലാണന്ന്ണ്ടെങ്കി നമ്മള് കൊടു ത്ത്ട്ട് അമ്മള് അയിന് വന്നിട്ട്ള്ള ഡെലി ഡെലിവറി തെന്റെ കാഷ് കൊടുക്ക പെയ്മെന്റ് ചെയ്താ പിന്നെ
അതെ ഉം അതിന എന്ത് എന്തൊരു പ്രവർത്തി എടുത്തോക്കാണെകിലും അതിനെ മറി
അതെ അതുണ്ട് പക്ഷെ അത് ഇന്നത്തെ കാലത്ത് അത് ഓഫ്‌ലൈനായിട്ടും ഓൺലൈൻ ആയിട്ടും വന്നു
അതെ അതെ
എന്തും അവൈല ബ്ളാണ് ഇന്ന് മാർക്കറ്റിൽ അത് ഏത് രീതിയിലാണ് നമക്ക് ഒരു കസ്റ്റമർന് അവൈലബിൾ ആയിട്ടുള്ള രീതിയില് വീട്ടില് ഇരുന്ന്ട്ട് പോവാൻ പറ്റാ സിറ്റുവേഷൻ ആണെന്ന്ണ്ടെങ്കിൽ വീട്ട്ക്ക് എത്തിച്ച് വരുന്ന ഒരു സിസ്റ്റം ആക്കി
അതിന് ഒരുപാട് മേഖലകളും ഒരുപാട് തൊഴിലവസരം വന്ന്ട്ട്ണ്ടതിൽ ചെറുപ്പക്കാരൊ
ഉ ആ ആ അതെ ഒക്കെ ഒരു ക്രിയേറ്റീവ് സ്കില്ലാണ്
അതെ അതെ കാലം മാറുന്ന അനുസരിച്ചിട്ട് പുരോഗമനം
ത്യമായിട്ടുള്ള സ്കില്ലാണ് ഇതൊക്കെ ണ്ടാക്കിയത് ഒരു മനുഷ്യബുദ്ധിന്നെന്നെ ഉദിച്ചതാണ് ഇങ്ങനെ ഇ ണ്ടാക്കിയാലോ ഇങ്ങനൊര്ത് ണ്ടാക്കിയ എല്ലാവർ ഉപകാര പെടൂലെ
ഉം എൻക്ക് തിന നമ്മള് ഞ് റിസൾട്ടിന്റെ കാര്യങ്ങൾ നോക്കാണെങ്കിൽ അതിനും കൂടി ഒരു പരിഹാരം ആ സമയത്തൊക്കെ ഇ ആരടെങ്ങനെ പ്രവർത്തനത്തിന്റെ ഇതിനി ഫലമായിട്ട് അതുകൂടി ശരിയാവുന്നുള്ള പ്രതീക്ഷണ്ട് ആഒരു ആഒരു പ്രശ് ണം കൂടി ഒന്ന് പരിഹരിച്ചായിരുന്നു നല്ലൊരു വിദ്യാഭ്യസ മേഖല
അതെ അത് നെറ്റ് വർക്ക് ഇഷ്യൂ വരുന്ന വീട്ടിലാ നെറ്റ് വർക്ക് ഇഷ്യൂകൾ വരുന്ന വീട്ടിലാണത് ഏറ്റവും കൂടുതൽ പ്രശ്ണ ണ്ടാകാ പിന്നെ സിസ്റ്റ നമ്മള് സാധാരണൊരു വീട്ടിലാണ്ണ്ടെങ്കിൽ ഒരു ഫോൺ മാത്രേക്കല്ലൂണ്ടാവ അവർക്കുത് നല്ല ബുദ്ധിമുട്ട് ക്കായിട്ട് വരും അവര് സി സത്യം അങ്ങനൊക്കേ നല്ല പുള്ളി ഏ പ ഉപയോഗിക്കാൻ പറ്റ്ണ്ടരു സിസ്റ്റക്കെണണ്ടെങ്കിൽ അവർക്ക്
ഉം ഇനി ഇനിപ്പത് ഇങ്ങനെയുംകൂടെ ഇനി വരാൻ ചാൻസ്ണ്ട്ന്ന് ഒ വിവരങ്ങളൊക്കേണ്ട് ഓരോ ഫോണില ചെറിയ ആപ്പാളൊക്കേ തുറന്ന് റിസൾട്ടേതൊക്കെ വരാനില്ല ഒ കൂടി വിപുലമായി ള്ളൊരു സൗകര്യം ആ ആ അങ്ങനെയൊക്കേല്ലരു കാര്യങ്ങളൊക്ക
സോഫ്റ്റ്എ ഓ സോഫറ്റ് വെയർഎത്ര മെച്ചപ്പെട്ടു പാട് കാര്യങ്ങൾ നമ്മക്ക് നമ്മൾ ഇമാജിൻ ചെയ്താ മതി അത് നമ്മൾക്ക് കിട്ടുന്ന രീതിയിൽ വരെ ആക്കിതരുന്ന്ണ്ട് നമ്മൾ ഇമാജിനേഷന് നമ്മക്ക് മുന്നില് കാണിച്ചരുന്ന രീതിയിലാണ്
അതെ ഉം നമ്മളെ ഭാവി നമ്മളെ കഴിഞ്ഞു പോയതും വരാ വരാൻ പോണതല്ലാം നമുക്കൊരു
എല്ലാം അതെ ഒരു ഗോള് ക്രിയേറ്റ്യ്യാന് ന്നത്തെ കാലത്തെ ചോ നല്ലതാണ്
ഉം നമുക്കെ മ്മളെ സ്വപ്നങ്ങള് നമ്മള് ചെയ്തില്ലെങ്കിലും അതൊരു ചിത്രരൂപ ത്തിലൊരു സോഷ്യൽ മീഡിയ ന്തേലൊന്ന് കാണാൻ കഴിയും അത് കാണുമ്പളും മനസ്ന് നമുക്കൊരു സന്തോഷം നൽകുന്നരു കാര്യം തന്നെയണത് ഇങ്ങനെയാവാം എന്നല്ലരു ലക്ഷ്യം നമു എങ്ങനെ മാറ്റിയെടുക്കാം അപ്പൊ നമ്മക്ക് നമ്മളെ ചി ഉം നമുക്ക് നമ്മളെ ചിന്ത ഒന്നുംകൂടും വലുതാക്കി എട് നും പറ്റും ഇങ്ങനൊക്കേ ആവാമെങ്കിൽ നമ്ക്ക് അങ്ങനെ അങ്ങനെ ആവാൻ വേണ്ടിട്ട് നമ്മക്ക് പ്രവർത്തിക്കും കാന്നില്ലൊരു ചിന്ത അവിടൊരു
ഉം ഉം ആൾക്കാരെ അതെ അതെ ഒരു സോഫ്റ്റ്‌വെയർ പറയണെന്നേ മനുഷ്യ ക്ക് മനുഷ്യബ്ധിയാണ് സോഫ്റ്റ്‌വെയർ സോഫ്റ്റ്‌വെയറിൽ എന്ത് പ്രവർത്തിക്കണന്നുണ്ടെങ്കിലും ഒരു സ്ട്രക്ചഡ് ആയിട്ള്ളല്ലേ ല്ല അറ്റുഡേ അപ്ഡേറ്റ് ആയിട്ട് ഇരി ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് സോഫ്റ്റ്യർ ഫീൽഡിൽ നടക്ക്ണ ത് മനുഷ്യരോരോ മം വ്യത്യസ്തമാർന്ന ബുദ്ധിയാണ് സോഫ്റ്റ്‌വെയറി പഠി ചോണ്ടിരിക്ക്ണത്
അതെ മം സ്കില്ലായിട്ടില്ല ജോലിക്കാരും നല്ല കഴി വാണെങ്കില് അപ്പൊ ഒരുപാട് ഉയരങ്ങളിൽക്ക എത്താൻ പറ്റണ ഒരു മേഖലയാണ് സോഫ്റ്റ്‌വെയറിന്റെ മേഖല അതെന്നെ വാർഡ് വിദ്യാഭ്യാസം മാർഗങ്ങളുണ്ട്പ്പോ പഠിച്ചെടു ക്കാനല്ലേ ഇപ്പൊ പത്ത് കഴിഞ്ഞാലും പ്ലസ് ടു കഴിഞ്ഞാൽ ഒക്കെ അത് പടി ച്ചെടുക്കാനുള്ള ഒരുപാട് മേഖലകള് ഇന്ന് നമുക്ക്ഷ കിട്ടുന്നുണ്ട് അത് വലിയ വളർന്ന് വരുന്നൊരു തലമുറക്ക് ഒരു ഒരു വിദ്യാഭ്യാസ ല്ല രീതിയിൽ വളർന്ന് വരുന്നല്ല്ക്ക് ഒരു സ്കില്ലായിട്ടുള്ള നല്ലൊരു കഴിവ് കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു ഒരുപാട് അവസരങ്ങള്ന്നണ്ട് അത് ഉദ് ഒന്നും ഞമ്മളെ ചെറിയ ചെറിയ കഴിവുകൾ ളോന്നും ഒതുങ്ങി കൂടാതെ എല്ലാം വലുതാക്കി എടുത്തിട്ട് നമ്മളായ സ്വന്തയിട്ട് ക്രിയേറ്റ് വിറ്റ് ണ്ടാക്കണ നമുക്ക് സ്വന്തം ചെയ്താലന്താ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് പണ്ടത്തിനെ അപേക്ഷിച്ച് ഇപ്പ ഇന്നത്തെ തലമുറ ഈ ഒരു സോഫ്റ്റ്‌വെയറും ഈ ഒരു ആപ്പുകളും ഇതൊക്കെ വന്നത് കാരണം എനിക്കും പറ്റും എനിക്ക് ക്കും പറ്റുന്നുല്ലഒരു സ്വന്തം ഇണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത
ആ ഇന്നാ ശരിട്ടിലേ
ആ ഓക്കെ